ഹലോ കേക്കുന്നുണ്ടോ അടാ എടാ ഹലോ കേക്കുന്നുണ്ടോ ടാ കേക്കുന്നില്ലേ
ആഹ് ആയിപ്പ കേക്ക
ഉം എന്നാ
കൊർച് സം
സമയംടുക്കുന്നുണ്ട് ആഹ് പിന്നെ എന്തുണ്ട് വിശേഷം
എന്തോ വിശേഷം അങ്ങനെയൊക്കെ പോണന്നേ
ടൂറിനൊക്കെ പോണന്ന് പറഞ്ഞിട്ടെന് രുന്നു ടൂർനോക്കെ പോയാരുന്നോ
നമ്മള ഒരു തവണ കൊടെ ക്കനാൽ പോയത് തന്നെയുള്ളൂ പിന്നെ ലോങ്ങ്ഒന്നും പോയില്ല
ആഹ് ഞാനും പോയാരുന്നു കൊടേക്കനാൽ സൂപ്പർ ആണ് അല്ലേ നല്ല രസാണ്
സൂപ്പർ തണുപ്പന്നെ അവിടെ റൂമിലൊന്ന് എ സിയ വേണ്ട എന്തരു തണുപ്പ അവിടെക്കാ
നല്ല രസാണ് പക്ഷെ ശരിക്കുവേ നീ ആ എന്താണ് ഒരു ആർട്ടിഫിഷ്യൽ തടാകം ഉണ്ടല്ലോ അവിടെ സ്റ്റാർ തടാകം അങ്ങനെ എന്താണ് നമ്മൾ പറയത്തില്ലേ അവിടെ പോയാരുന്നോ
അവിടെയൊക്കെ പോയി
ആഹ് പക്ഷെ നീ പറഞ്ഞാൽ ശരിക്കും അതെ അവയെ മറ്റുള്ളവര് പറഞ്ഞറിയുമ്പോഴാണ് അത് രുആ ആർട്ടിഫിഷ്യൽ തടാകമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഒരു ഒരിക്കലും അറിയാനേ പറ്റത്തില്ലല്ലേ അത് അതില് കൂടെ ഉള്ള ഈ സൈക്കിളിനുള്ള സ വിചാരവും സൈക്കിൾ നല്ല രസല്ലേ സൈക്കിളിലൊക്കെ അയ്യോ വിചാ സൈ ചവിട്ട ചവിട്ടി ഒരുപാട് നാളത്ത ആഹ് ഒരുപാട് നാളത്തെ ഗ്യാപ്പിന് ശേഷം സൈക്കിളിൽ ചവിട്ടുന്ന
നമ്മള് സൈക്കിളിലും കേറില്ല ബോട്ടിങ്ങിനും കേറാൻ പറ്റിയില്ല
ആഹ്
ബോട്ടിങ്ങിന് ചെന്ന ടിക്കറ്റക്കെ എടുത്തപ്പോഴത്തേക്ക് പിന്നാ അതെന്തോ അവിടെ എന്തോരോ പ്രശ്നം എന്ത നമ്മള അങ്ങനെ തിരിച്ചിങ്ങ് പൈസയങ്ങ് തിരിച്ച് മേടിച്ചു നമ്മള്
ആഹ് പക്ഷെ ഞങ്ങൾ പോയപ്പോ സൈക്ലിംങ് ചെയ്താരുന്നു പക്ഷെ നല്ല രസായിരുന്നു പൊളി വൈബ് അടിപൊളി പൊളി അതിന് ചുറ്റും ഇങ്ങനെ പോവുമ്പോഴത്തേനെ ഒരു വല്ലാത്തൊരു ഫീലാണ് ആഹ് നല്ല രസമാണ് പക്ഷെ തണുപ്പും ഉച്ചയ്ക്കും തണുപ്പാണ് അവിടെ എപ്പോഴും ഇങ്ങനെ കോട വന്നിങ്ങനെ മൂടി
ഉച്ചക്ക എപ്പഴും തണുപ്പാണ്
ആഹ് എപ്പോഴും തണുപ്പ നല്ല ഫുൾ ടൈം കോട ഇങ്ങനെ മൂടി കിടക്കും ആഹ് പക്ഷെ ശരിക്കും തിരിച്ച വന്നപ്പോ ഭയങ്കരായിട്ട് മിസയ്തായിരുന്നു ആ ഒരു സ്ഥലം പിന്നെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടല്ലോ അങ്ങോട്ട് പോകുമ്പോഴത്തേനായിട്ടൊ ഒരു വെള്ളച്ചാട്ടം ഉണ്ടല്ലോ
അതെവിടൊയിരുന്നു ആഹ് ആഹ് കൊറെ കച്ചവടക്കാരൊക്കെ ഉള്ള
ആഹ് ഉള്ള അത് തന്നെ ആ അവിടെ ഒരു അതെന്താണ് വിസിറ്റിംഗ് സ്പോട്ട് തന്നാണ് ഒത്തിരി പേര് അവിടെ വന്ന് നിന്ന് ഫോട്ടോ എടുക്കേം ഇതാക്കിയേം ക്കെ ചെയ്
ആഹ് ഫോട്ടോ എടുക്കുകൊക്കെ ചെയ് തന്നെന്നെ ഞാൻ കണ്ടിട്ട് ഞങ്ങള് പക്ഷെ ഞങ്ങൾ അങ്ങൾ ഇറങ്ങി പക്ഷെ അങ്ങോട്ടൊന്നും പോവാൻ പറ്റില്ല കാരണംന്ന്വെച്ചാ എനിക്ക്
ആഹ്
ഞാൻ ശർദിൽന്റെ അസ്കിത ഉള്ള ആളാണ്
ഓ ആഹ് ആഹ് പറ്റത്തില്ല ആഹ്
പറ്റത്തില്ല എങ്ങനെങ്കിലും ഞാൻ ഗുളികയൊക്കെ കഴിച്ചിട്ടാണ് ഒരുവിധം പോയത് ചെവിയിലെല്ലാം തണുപ്പും കൂടെയെക്കെ കേറിയിട്ട് അങ്ങ് ഒരു പരുവായി ഞങ്ങള് ഇവട്ന്ന് ഒര് ട്രാവലർല് ഞങ്ങള് ഫാമിലിയായിട്ട് ഒരുപാട് രണ്ട് മൂന്ന് ഇക്കാടെ കൂട്ടുകാരൻ്റെ ഫാമിലിയൊക്കെ ആയിട്ട് ഞങ്ങള് പോയത
പോയി ആഹ് ഞങ്ങളും ഫാമിലി ആയിട്ടാപോയത് പക്ഷെ ശരിക്കും എന്നും ഓർക്കാൻപറ്റിയ ഒരു ഇതായിരുന്നു അവടെ
സത്യം ഇപ്പൊ രണ്ടോസം മുന്നേ ഞങ്ങള് കൊടേ പിന്നതില് മറ്റേ പൈൻ ഫോറസ്റ്റിലൊക്കെ പോയാ ഫോട്ടോസ് ഒക് ക്കാ ഇക്കാടെ കൂട്ടുകാരനൊക്കെ ഇട്ട് സ്റ്റാറ്റസ് ഇട്ടിരിക്കുന്നു
ആഹ് പൈൻല് പോയത് പക്ഷെ അത് നല്ലരസ
അത് നല്ല രസവാട്ടാ പൈൻ ആഹ് നല്ല
പക്ഷ്
പക്ഷ് രസവാ അവിടേന്ന് പറഞ്ഞ പിന്നെ അവിടെയീ പറയുമ്പോലെ പ്ലാസ്റ്റിക് യൂസ് ചെയ്യാൻ പറ്റൂലല്ലോ ആഹ് ആഹ് പ്ലാസ്റ്റിക് ആഹ് നമ്മള് ഏത് ബോർഡറ് എത്തുമ്പഴ ത്തേക്ക് പ്ലാസ്റ്റിക് എല്ലാം എടുത്ത് മാറ്റണെന്ന് പറഞ്ഞു
ആഹ് അവടെ നമ്മള് കയ്യില് കൊണ്ട് നടക്കാൻ പാടില്ല അവിടേക്കേന്ന് ച്ചാ ഈ കൊരങ്ങന്മാരും മറ്റ് വന്യമൃഗങ്ങളൊക്കെ ഒള്ളതല്ലേ അത്കൊണ്ട് ഇതൊന്നും ഈ പ്ലാസ്റ്റിക് യൂസ് ചെയ്യാനേ പാടില്ലാന്ന് പറഞ്ഞിട്ടൊണ്ട് പിന്നെ വേ
പിന്നെ വേറെ പക്ഷെ എന്തായാലും എന്നും ഓർക്കാൻ പറ്റിയ ഒര് യാ ത്രയാണത്. നിങ്ങള് നിങ്ങളെ ഫാമിലിയായിട്ട് പോയോ അതോ ഫ്രണ്ട്സിന്റെ ഫാമിലിയായിട്ട് ഇങ്ങള് അങ്ങനെ പോയാ ആഹ് പോയി നാത്തൂന്റെ ഫാമിലി ഓ ഓ ഓ ഓ പിന്നെ അതിനകത്ത് എന്റെ ഇളയ നാ ഞങ്ങളും മാത്രേ ഒള്ളാര്ന്ന് ആഹ് ആഹ് ആഹ് പക്ഷെ അവരൊക്കെന്ന് പറഞ്ഞാ കീപാടെ ആഹ്
അവരോടെ
അവരോടെയെക്കെ നല്ല രസാണ് യാത്ര പോകാൻ ഇവിടെ ഞങ്ങള് ഇക്കാടെ കൂട്ടുകാരനൊക്കെയായിട്ടാ കൂട്ടുകാരന്മാര് രണ്ട്മൂന്ന് നമ്മളൊര് നാല് അഞ്ച് ഫാമിലി ഉണ്ടാര്ന്നൂന്ന് തോന്നു അത്രേഒള്ളു ഒരു ട്രാവൽ ട്രാവലർല് ഇവിടെ അപ്പുറത്തെ നമ്മളെ വീട്ടിനപ്പൊർത്തെ ട്രാവലർ തന്നെ അയ്ന്റാത്ത് എല്ലാരും കൂടെ പോയി ഇങ്ങള് ഇവടെ പോയിട്ടുണ്ടോ സാമ്പ്രാണിക്കൊടി സാമ്പ്രാണിക്കോടി പോയിട്ട്ണ്ടാ ഓ ഞാനും പോയിട്ടില്ല ഇത്ര അടു ത്ത് കെടക്കുന്ന സ്ഥലത്ത് പോയിട്ടില്ല പോകുന്നില്ല ദൂരേയൊക്കെ പോവും ആഹ് ആഹ് ആഹ് പറയാന്താ പക്ഷെ എനിക്ക് ഇവിടുന്ന് അഞ്ച് മിനിറ്റില്ല കാപ്പില് പൂവാൻ ഞങ്ങളെ വീട്ടീന്ന്
ആഹ്
ആഹ് എന്നാലും എന്റെ ഇക്ക കൊണ്ടോവത്തില്ല എന്നിട്ട് പോവും എന്തിനാണ്ന്നൊ രാവിലെ നടക്കാൻപോവും കാ പിന്നെബീച്ചില് പോവും ആണോ പക്ഷെ വൈകിട്ടൊന്നും ഒന്നും കൊണ്ടു പോവത്തൊന്നും ഇല്ല വൈകിട്ടൊക്കെ ചെല്ലുമ്പത്തേക്ക് ആളുകളും ഷോപ്പുളൊക്കെ തൊർക്കും നമ്മള് രാവിലെ ആറ്മണിക്ക് അഞ്ചു മണിക്കക്കെ പോയാ ബീച്ചില് പോയിരിക്കാൻ എന്നല്ലേപറ്റു തണുപ്പ് കൊണ്ട് അങ്ങ് നട നമ്മള്ക്ക് കാപ്പില എടവവര എടവവരെ നടക്കാൻ പോവഡ്യോളെ ആ അപ്പൊ വന്നിട്ട്ന്നകണ്ടാ കാപ്പില് കണ്ടില്ലേ പിന്നെ എന്താ ഹവൈകുന്നേരം പോവാക്കെ വൈകുന്നേരം പോവത്തില്ല ഇക്ക അതങ്ങനെ കൂട്ടുകാരന്മാരടെ കൂടെ അങ്ങ്പോവും ഞാനിവടെഒറ്റക്കാണ് എപ്പോഴും
മം
ആഓണ്ടേ ആ എനിക്കിനി ആ എനിക്കിനി ഫിർലൻഡ് പോണം ഫിൻലാന്റിൽപോണോ ഇക്കാടെ എടുത്ത് പറഞ്ഞ അല്ലെ പിന്നെ എ ടി കളിയാകൂടെ എനിക്ക് ഫിൻ- ലാന്റില് പോണന്ന് പറഞ്ഞ എല്ലാവരും കളിയാക്കും എന്നെ എനിക്ക് ഈ തണുപ്പിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു ആഹ് അഹ്
രണ്ട് മഴ ഒരുമിച്ച് പെയ്താ ഫാനും ഓഫ് ചെയ്ത് ബ്ലാങ്കറ്റ് മൂടിയ കടക്കണത്
ആഹ് ഹാ ആഹ് ഞാൻ ഫിൻലന്റിൽ പൊണന്ന് പറയുന്നത് അതി മോഹം അല്ലേ ഹ ഹ ഹ ഹ
പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്റെ ഒരു ഡ്രീം പ്ലേസ് ആണ് ആഹ് ഇങ്ങനെ മഞ്ഞ് മൂടി കിടക്കുന്ന സ്ഥലം ക്രിസ്മസിന് പോണെന്നാ പിന്നെ ഇവിടെ പോയാൽ പോരേ മണാലിയിലൊക്കെ പോയാൽ പോരേ ആഹ് ആഹ് ഫിൻലന്റിൽ തന്നെ പോണം ഫിൻലന്റിലാവുമ്പോഴല്ലേ ആ ഒരു വൈബ്കിട്ടു ക്രിസ്മസ് ന് കറക്റ്റ് വൈബ് വരുന്നത് ഫിൻലാന്റിൽ പോ- ഇക്കാടെ അടുത്ത് ഞാൻ പറഞ്ഞ് നമ്മക്ക് കുളി മണാലി പോണെ നമുക്ക് ബൈക്കിൽ പോയാൽ മതിന്ന് പറഞ്ഞെ അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ ഇവിടന്നെ ഇവിടെ ഞാൻ പൊൻ പൊന്നാനിയിലല്ലേ പഠിച്ചേ പൊന്നാനി പോയി ബൈക്കിലാണ് ഇവിടുന്ന് പൊന്നാനി വരെ പോയത് രാത്രി ഒ മ്പത് എ എട്ടു മണിക്ക് ഇറങ്ങി നമ്മൾ രാവിലെഞ്ചരയാ എത്തി ബൈക്കല്ല എന്നത് രാത്രിയക്കെ ഇക്ക ഓഫ് വന്നതാ വെയിറ്റ് ഡ്രസ്സ് ഒക്കെ ഉണ്ടായിരുന്നു വൈകി ഞങ്ങൾ ഒരു ദിവസം അവിടെ നിന്ന് കഴിഞ്ഞിട്ടാ പിറ്റേന്ന് വന്നത് എന്റെ പൊന്നേ ഇരിക്കാൻ പറ്റത്തില്ല ബൈക്കല്ലേ നടുവൊക്കെ വെട്ടി പോളഞ്ഞ ഈ നീയാണ് കുണു മണാലിപോണെ ബൈക്കില് മലപ്പുറം വരെ പോവാൻ നിനക്ക് വയ്യ ആ നീ പക്ഷെ അതൊക്കെ ആ ഒരു വൈബിനനുസരിച്ച് പോവാൻ പറ്റ പറ്റത്തൊളളൂ നമുക്ക് ഈ പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്ക് നടുവേദന ഒരു വയസ്സ് കഴിയുമ്പോ അങ്ങ് നടുവേദന പിന്നെ അവിടെ വേദന ഇവിടെ വേദനയൊക്കെ തന്നെ
ഉം
ആഹ് പണി കിട്ടും ഇനീ വെക്കേഷൻ ആയ ഇപ്പോഴത്തേക്ക് ഒന്ന് പോവാൻ എന്തോ സാമ്രണിക്കൊടി ഇക്കാക്ക് ഇറങ്ങാൻ പറ്റത്തില്ല ഇല്ലേ ഷോപ്പലിൽ ഇറങ്ങാൻ പറ്റൂലേ എല്ലാവരും ചോദിക്കുന്ന അതാണ് വെക്കേഷൻ ആയാൽ എവിടെ പോണ്ടേ അല്ല സൺഡേയ്സിലും ഷോപ്പുണ്ടോ
ആഹ എല്ലാദിവസവും
എല്ലാ ദിവസം എന്തൊരു ഷോപ്പാണ് പലചരക്ക് കട കട ആഹ കട അത് സ്റ്റേഷനറിടെ ഹോൾസെൽയിലാണ്. ഹോൾസെൽ ഉണ്ട് കട പിന്നെ എന്തലുണ്ട് ഹോട്ടൽ ഉണ്ട് ഹോട്ടൽ ഒരുമിച്ചണോ രണ്ടും അല്ല ഹോട്ടൽ വേറെയാ അതപ്പ ആര് നോക്കി നടത്തും ആഹ ഇവിടെന്ന് പറഞ്ഞാലേ രാവിലെ തൊട്ട് ഒരു പ പതിനൊന്നരാ ഒക്കെ ആകുമ്പോഴേ ഇവിടുത്തെ കച്ചവടം ഏകദേശം ഉണ്ട് ഓ ഓ ഷോപ്പിലെ കച്ചവടം ആഹ ആഹ ആഹ അപ്പൊ പിന്നെ അവിടെ ഹോട്ടലിൽ ഉച്ചയ്ക്ക് മാത്രമേ ഉള്ളൂ ഓ ഓ ഓ ഓ ഓ അത് ഹോട്ടലെന്ന്
ആഹ
ആഹ ഓ ഉച്ചയ്ക്ക് പോയിട്ട് പിന്നെ നാലുമണിയാകുമ്പോ ഒക്കെ തിരിച്ച് വരും ഓ ഓ ഓ
ഓ അതുകൊണ്ട് അങ്ങ് പോവാനും പറ്റത്തില്ലല്ലേ ഈ ഹർത്താലായപ്പോഴെങ്ങനെ പോവാൻ എന്തായിരുന്നു ഹർത്താലാവ്മ്പോ പിന്നെ എല്ലാടും ആവതി അല്ല സാമ്പ്രാണികോടി പോവാല്ലോ സാമ്പ്രാണി കോടി ആഹ കടു അല്ല ഹർക്കാലിന്റെ ദിവസവും കട തുറന്നായിരുന്നു ആഹ ആഹ ആഹ ഷോപ്പ് തുറന്നായിരുന്നു അല്ലേ അ പുറത്തുള്ള ഇത് മാർക്കറ്റിനകത്താണ് കേട്ടോ പുറത്തുള്ള കടകൾ അവധി ആയിരിക്കുമ്പം ഈ ചെറിയ ചെറിയ കടകളുള്ള ആൾക്കർ ഇവിടെ സും പറ ഓഓ ഓ അത് ശെരി ഞാനൊക്ക കട തുറന് മാര ആഹ പോവാ പോവാ പോവാ പോവാ പോവാ നഞമ്മള് അപ്പുറത്തോട്ട്ഒന്ന് പോയാ പോരാ ബൈക്കില് അടുത്ത തുടക്കുന്നത്ത ഒന്നും പോവത്തില്ല എന്റെക്കർക്ക് കൂടുതൽ സമം കൂട്ടുകാരന്മാരോട് പോണം അല്ലെ അതി എല്ലാരും അങ്ങനെ എല്ലാരും ഒക്കെ അങ്ങനെ ഇച്ചി സമയൊക്കെ ടെ കൂടെ കൂട്ടുകാരുടെ കൂടെ ഒന്ന്ക്കളോടെ ആഹഇനി ഒരു പത് പക്ഷക്കെ എ് വേണം കൊണ്ട് കാരണം ഞാനന്നും പറഞ്ഞ ഇങ്ങനെ അപ്പോഴെങ്കില ഇത്തിരി കുട്ടികളി മാറോന്ന പറഞ്ഞ അങ്ങനെ ആയാ പിന്നെ ഒട്ടും
കൊച്ചാവം പിന്നെ കൊച്ചിന് പനി കൊചിന് വയ്യ ആഹ അതൊക്കെ ശരിയാണ്
ഫു കഴിയുമ്പോ പിന്നെ പഠിക്കാൻ വേണം ഹ ഹ ഹ ഹ ഹ
അ എന്ന
ഫുഡൊക്കെ കഴിച്ചാ കഴിച്ചടാ നേരത്തെ കഴിച് ആഹ ഞാനും ഏഴ് മണിയൊക്കെ ആവുമ്പോ ഞാനും ഫുഡ് അങ്ങ് കഴിക്കും ഇന്ന് പിന്നെ ഇക്ക പുറത്ത് പോയേക്കുന്ന കൊണ്ട് ഇനി ഇന്ന് ഇന്നത്തെ ദിവസം വിളിയില്ലായിരുന്നു ആഹ് അപ്പൊ ഇനിപ്പൊ ഉറങ്ങാൻ സമയായില്ലേ ഇന്നെട്ട് ഇനിയിപ്പോ ഞാന് കെടന്ന് പിന്നേ ഏട്ടനോട് കൂടെ എഴുന്നേറ്റ് ഇങ്ങോട്ട് വന്ന് ഇരുന്ന്. ടേബിളിന്റെ അവടെട്ടോന്ന് എഴുതണം അല്ലേലും നൈറ്റ് ഉറക്കം മാസ്റ്റലേ എന്തരെടി മോളെ സ്റ്റാണ് പക്ഷെ പി സി ഒ ടി ഉള്ളവർക്കെന്ന് പറഞ്ഞാ ഉറക്കം ഇല്ലാ അവർക്ക് ഒറക്കം കാണത്തേ ഇല്ല പ്പെന്ത് ചെയ്യാനാ അതല്ലേ